ആ
ആ ആ കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്ക്ണ്ട്.
ആ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചു കൊറച്ച് സമയായി.
എന്തേനി ഫുഡ്.
ഫുഡ് സാദാ ചോറ്ണ്ട്.
ആഹ്
അയ്ക്ക് പിന്നെ മുരിങ്ങാക്കായ് തേങ്ങരച്ച കറി വെച്ചത്ണ്ട്. മീന് പൊരിച്ചത്ണ്ട്.
ആ ഹ
പിന്നെ എലക്കറിണ്ട്.
എലക്കറി ഒക്കെ ഇഷ്ട?
ആഹ് എലക്കറി ഒക്കെ ഇഷ്ട.
ഏ കൃഷിയൊക്കെ ചെയ്യോ?
ആഹ് ചെറുതായിട്ട്.
എന്തൊക്കെ ചെ ഏതൊക്കെ ചെയ്യല് ഏതൊക്കെ ത്ത
മത്തനും കുഴിച് ച്ചിട്ടിട്ട്ണ്ട് ചേമ്പ്, ചേന ഇള്ള വാഴ പൂള എല്ലാ സാന ഉണ്ട്
കൃഷിയോടൊക്കെ താല്പര്യ?
ആഹ ചെറുതായിട്ട്
ആഹ പിന്നെന്താ
വേറെന്താ സുഖായിട്ടു പോണ് നിങ്ങൾന്തേ കൃഷി ഇണ്ടാക്കോ
ഇവിടെ അങ്ങനെ വിലിയതായിട്ടൊന്ന ഉണ്ടാക്ക ചെറിയ ചെറിയ ചെടികളക്ക ഉണ്ടാക്ക ഇങ്ങന തെങ്ങ് അതുപോലെ ചെറുതെണ്ടാക്കാറുള്ളൂ
ആഹ്
വൈനാ ഹലോ
ഹലോ കേൾക്കുണില്ല
ആ പ്പൊ കേക്ക്ണ്ട് വൈന്നേരെന്താ എന്തെഞ്ഞി ണ്ടാക്കണെ
വൈന്നേരം അപ്പണ്ടാക്കാൻ വേണ്ടിട്ട് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
ആ
ഹ ഹ്
അരിഭക്ഷണം
ഹലോ
ഹലോ കേക്കണില്ലേ
ആ ഇടക്ക് റെയിഞ്ച് പോണുണ്ട് റെഞ്ചിന്റെ പ്രശ്നണ്ട്
ആ ആ അ അരി ഭക്ഷണ ആണോ കഴിക്കല് അധികം
ഇല്ല ഒരു നേരൊക്കെ ആരി ഭക്ഷണം കഴിക്കലള്ളു പിന്നെ വൈന്നേരത്തിന് എന്തെങ്കിലൊക്കെ മ്മ പുറത്തന്ന് ഫുഡ് കൊണ്ടരലില്ല ആഹ് അവടുന്ന ന്നെ എന്തെങ്കിലുക്കെ ഇതേപോലെ നടക്കും
ആഹ ആഹ രാത്രിയക്കെ എന്താ കഴിക്കല് ചപ്പാത്തിയോ
ഇല്ല രാത്രി അധികം ഭക്ഷണം കഴിക്കില്ല
ആഹ ഡയറ്റാ
ഡയറ്റ് അങ്ങനെയൊന്നുംല്ല പിന്നെ ഓവറ തടി വേണ്ടാന്നുള്ളതില്ലേ
ആ ആ ആ
ഉ പിന്നെ ഓരോസുഖം കാര്യങ്ങളും ഒക്കെ ആകുമ്പോ പിന്നെ അധികം ഭക്ഷണ ഒഴിവാക്കലാ
ആ ഭക്ഷണല്ലേ കൊറേ തിന്ന ഭയങ്കര ഇതാണല്ലോ
ഉം
ഒരുമാരി മന്തപ്പ്
പ്പതന്നെ അന്ന മൈറ്റും കൂടുണ് പിന്നെ തക്ക ഒഴിവാക്കല
കോൾക്കുള്ള ഇതൊക്കടുത്തോ ബഗും ഇതൊക്കെ
ഇല്ല ബാഗൊന്നും വാങ്ങിയില്ല.
ആ
ഉം രണ്ട് മൂന്ന്സം കൂടില്ലേ വാങ്ങാന്നുള്ള നൽക്ക് പിന്ന വേറെ ന്തൊക്കെയാ
അങ്ങനെ പോണ്
ഹ
മുരിങ്ങ ഇങ്ങള് എങ്ങെന വെക്കല് താളിച്ചാണ്ടോ
ആഹ മുരിങ്ങ താളിച്ച്ക്കാണ്ട് വെക്കും അതേപോലെ പരിപ്പ് ഇട്ടിട്ട്
മുരിങ്ങ കറിയിട്ടോ ആഹ ആഹ ആ എല്ലാർക്കും അങ്ങനെ ഇഷ്ടം
ആഹ് ഇത് പരിപ്പും മുരുങ്ങാക്കായ് അങ്ങനെ വെക്കുമ്പോ അങ്ങനെതാവും പിന്നെ
ആഹ്
തോരന്മാരി അങ്ങനെയ വെക്കും
ആഹ് ആഹ്
മുരിങ്ങൻന്റെ മരമരണ്ടോ വീട്ടിലെ മുരിങ്ങന്റെ
ഇല്ലല്ല പുൊറത്തുന്ന് കൊണ്ടിർണം
ആഹ്
മുരിങ്ങ എലണ്ട് എല്ലാ തെ മുരിങ്ങ കായ്ക്കണ്ട മുരിങ്ങ
ആ മൊരിങ്ങ ആഹ ആഹ ആഹ
മത്തൻ്റെ ല ക്കെ വെക്കോ
ആഹ മത്തൻ്റെലക്കെഷ്ട്ടഎല്ലാർക്കും
ആഹ
ഉ് ഉ
പിന്നീ ണ്ടല്ലാ കുറ എലലെ കറി വെക്കാ പറ്റ് റ്റിയെ ക്കുറെ
ഒന്ന് പയറിന്റെ ഇല
ആഹ അത്വക്കോ എന്ത്
ഉം
ആഹ്
പയറിന്റെ ഇല അത് വേവിച്ചിട്ട് അതില് തേങ്ങ ചമ്മന്തി ചതച്ച് ഇട്ടിട്ട് പിനച്ചുണ്ട്
ആ പയറൊക്കെ ഇഷ്ടാ
ആ പയറ് അഷ്ട
ആഹ് വെജിറ്റബിൾസ് അധികം കഴിക്കല്
എല്ലാ എല്ലേതും ഫുഡിലങ്ങനെ പ്രത്യേകിചിഷ്ടല്ലാത്ത അറിയാനൊന്നുംല്ല
പുറത്തുന്ന് അങ്ങനെ കൊണ്ട ണ്ടോ
ഇല്ലല്ല പുറത്തന്ന് അധികം ഭക്ഷണം കൊണ്ടന്ന്മ്മ കഴിക്കലില്ല ഒക്കെ വീട്ടില വച്ച ഇണ്ടാക്കുക അങ്ങനെ കഴിക്കുക പുറത്തധികം പോ ഉം പുറത്തധികം പോവലുംല്ല പുറത്തന്ന് അങ്ങനെ ഫുഡ് കൊടുന്ന് കഴിക്കലുംല്ല
ആഹ് ആഹ്
ഉള്ളതെല്ലാരും കൂടി കൂടീട്ട്
അതന്നെ നല്ലതും.
ആ
അല്ലാ പുറത്തുന്നും ഇങ്ങനെ തിന്നാലേ വയറ്റിനും കേടാണ്.
ആഹ് പിന്നെ അങ്ങനെ ഉണ്ടാക്കലില്ല.
ആ ആ എപ്പഴാ പണിയൊക്കെ കഴിയല്.
പണി പതിനൊന്ന് മണി ആവുമ്പോത്തിരി പണിയൊക്കെ കഴിയും
വെക്കേഷനില് ട്രിപ്പ്‌ വെക്കേഷനില് ട്രിപ്പ് പ്പൊക്കെ പോയിനോ?
ആ ട്രിപ്പ് രണ്ട് രണ്ട് സം പോയി.
എവിടത്തെക്ക പോയേ?
ഊട്ടി പോയി, വയനാട് പോയി. ഊട്ടിയില് പോയി നല്ല വൈബ് ആയിന്. വ് അല്ല ഞമ്മളവിടുത്തെ കാല ആ ഫാമില്യയിട്ട് പതിനേഴാൾക്കാര് ഒന്നായിട്ട് അ പിന്നെ അമ്മളവട്ത്തെ കാലാവസ്ഥ പോലെ നല്ല ചൂടുഅല്ല നല്ല തൺ
തൺപ്പുഅല്ല ആഹ് ആ മുട്ടില ങ്ങളും പോയിനി ഈ വെക്കേഷൻലെന്നെ
ആഹ്‌ അങ്ങനെ നല്ല രസായിനു ആ പോക്ക്
ഉം ഉം വയനാടോ
വയനാട് പിന്നമ്മായിന്റെ വീടന്നെണ്ട് ഇവട് ക്കെ. പ്പാന്റെ പെങ്ങളെ വീട് അപ്പൊ അവ അ പോയി അവടെ പോയി കൊറേ സ്ഥലം കാണാൻ പോയി
ആഹ്‌
പിന്നെ റിസോട്ട് കാര്യങ്ങള്
ആഹ് അഹ്‌ കേ
പിന്നെ ആഹ്‌ പിന്നെ തേയില സാധാക്ക
റിസോക്കട്ട് എങ്ങനേനി അടിപൊളി ഏനി റിസോട്ടില്
റിസോട്ടിലക്കെ നല്ല ഉഷാറേനി
സ്വിമ്മിംഗ പൂളൊക്കെ ഉണ്ടാവല്ലേ
അങ്ങനെ പോയി. നല്ല കുട്ട്യാൾക്കൊക്കെ നല്ല അടിച്ചുപൊളിച്ചു പോന്ന്
ആഹ്‌ ഫുഡൊക്കെന്താട്ടീന്
ഫുഡ്ഡ് കൊർച്ച് ഞമ്മള് വട്ന്ന്ണ്ടാക്കി കൊണ്ടോയി പിന്നെ ആഹ് പക്ഷ അവിടുന്ന് വീട്ടന്ന് അവിടുന്ന് അതേപോലെ ഫുഡ് ഉണ്ടാക്കി പുൊറത്തുന്ന് കഴിച്ചിടില്ല
ആഹ് പുറത്തു പോകുമ്പോൊക്കെ ഫുഡത്ത് ഞങ്ങ എപ്പഴും പുറത്ത് എന്ന് വാങ്ങിക്കലേ
ഇല്ല ആഹ് പുൊറത്തന്ന് അധിക ഇഷ്ടമുള്ള പോലല്ല
ആഹ് ആ്ഹ് ആ്ഹ് പെരയത്ത ഫുഡേക്കാല്ലേ
ആഹ് മന്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് വീട്ടിൽന്ന് ഇണ്ടാക്കും ഉണ്ടാക്കി ഞമ്മള് നല്ല ഓയിൽലും എന്തും സാധനങ്ങളൊക്കെ വെച്ചിട്ട്
ആഹ് ആഹ് പുറത്തൊന്നും കഴിക്കല അല്ലേ
ഇല്ല ഇല്ല
ഉം നല്ലതാണ്.
അങ്ങനെ ഒക്കെ നമ്മള് ടൂറ് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ വീട്ട്ന്ന് അവിടുന്ന് പോയിറ്റും ഇവിടുന്ന് പോയിറ്റൊക്കെ അങ്ങനത്തന്നെ. മ്ം ആ ഉണ്ടാക്കിയണ്ടന്നെ കൊണ്ടോകും ഇല്ലല്ല രാത് ഏ രാവിലെ ഒരു അഞ്ച് മണിക്ക് പോവാണെങ്കി രാത്രി മൂന്ന് മണിക്കൊക്കെ ണീച്ചിട്ട് എല്ലാരും കൂടി കൂടിയിട്ട് ഇണ്ടാക്കും.
ആഹ ആഹ്
ആ ആഹ് ഉണ്ടാക്കീട്ട് വ വെച്ചും ട്ട് കൊണ്ടോകും അതേപോലെ പൊറാട്ട ആയാലും സാധനങ്ങളായാലൊക്കെ അങ്ങനെ തന്നെ ആഹ് ട്രാവലർ ഏൽപിച്ച് നല്ല രസായി പോക്ക് ഞങ്ങളല്ലെങ്കിലും വയനാട് എടക്കെടക്ക് പോകണതാ.
ആഹ് ഫേമിലി ഇണ്ടായാ പിന്നെ പോവാലേ ആരെലും ഒക്കെ ഇണ്ടായാല്
ആ ഓരെ മക്കളും കൊറേ ആൾക്കാരിണ്ട് അവടെ
ആ കാണാൻ പോവാ ആഹ് ടൂറു ആയി ഒക്കെ ആയി
ആ ടൂറു ആയി അവിടെ പോകലു ആയി അങ്ങനെ നല്ല നല്ല രസണ്ട് പോയാല് കാണാ-
ഉം മനസ്സൊന്നു ഫ്രീ ആവുഅല്ലേ
മ്ം
ഞങ്ങളോ എന്തെനു നല്ല രസേന പോയപ്പോ ഇപ്പാന്റെ ഫ്രണ്ടായിട്ടാണ്ട്- ഫാമിലി എന്റെ ഫ്രണ്ടിന്റെ ഫാമിലി പോയി അടിപൊളിയായി പോന്ന്
ആഹ
നമ്മുക്ക് വെച്ചാലോ
ആഹ ശരി